കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്ക്ണ്ട്.
ഉം ഉം പർഞ്ഞോ നല്ല വിശേഷങ്ങള്. അങ്ങനെ സുഖായിട്ട് പോയൊ. ഹംദുലില്ലാ. വേറെന്താ?
എന്താ നല്ല വിശേഷം. വല്ല്യ കൊഴ്പ്പൊന്നുല്ല.
ആഹ് ചായക്കുടിയൊക്കെ കഴിഞ്ഞു ഇരിക്കാവൂല്ലേ.
ആഹ് ചായ കുടി കഴിഞ്ഞ് മക്കളൊക്കെ പറഞ്ഞയപ്പിച്ച്-
ഫ്രീ ആയിട്ട് രിക്കയാവും ഇപ്പൊ ആഹ് അല്ല ആ ഒര് - കഴിഞ്ഞാ തന്നെ കൊറച്ച് ഫ്രീ ആയല്ലോ ഇനീള്ള പണിന് പറഞ്ഞാ- ലെ വലൃ പ്രയാസംല്ലല്ലോ-
ആഹ് അത് നല്ലൊരു തെരക്കാണ് എല്ലാരും ഇട്ട് ചോറ് കൂട്ടാന്- ആഹ് ആഹ് ആന്നല്ലേ? മൂന്നാള്-
ആഹ് എല്ലാരും ചെറുതാണോ?
ചെറിയ ആള് ഒന്നാം ക്ലാസ്സിലാണ് പിന്നെ രണ്ടാമത്ത് ത്താള് എട്ടില് വല്യാള് പ്ലസ് ടു-
ണ്ടി വീ അടുത്തക്ക് വരുവോ വീടിന്റെ-
രണ്ടാള് പിന്നെ നടന്നാണ് പോവല്- ഇവിടെ അടുത്തന്നെയാണ് ഒരു ഒന്നര കിലോമീറ്റർ പോയാൽ മതി അപ്പൊ ഇര് നടന്ന തന്നെ പോവല് ഉം- ചെറിയ ആള് വണ്ടിയില് ഓന് അവിടെ തന്നെയാണ് അവിടെ സ്കൂളിൽ തന്നെയാണ് - ഓന് ചെറുതല്ലേ ഓനെ ഓട്ടോറിക്ഷേല് -
ല്ലേ കൂടെ പോവാൻ പ്രയാസണല്ലോ വണ്ടി ആുമ്പോ അവർക്ക് ഇൻട്രസ്റ്റ്- കൂടുയും ചെയ്യും-
മ്ഹ് - അപ്പൊ അങ്ങനെ- ആഹ് അതെ വല്യാള് നാരത്തെ വല്യയാൾക്ക് ഒമ്പത് മണിക്ക് ക്ലാസ്- ഓള് പ്ലസ്ടു അല്ലേ അപ്പോ ഓള് അങ്ങനെ പോകും ഉം- രണ്ടാമത്തെ ആൾക്ക് ഒമ്പതര രണ്ടാളും ഒര് സ്കൂളിലാണ് ഒരാള്- ഇവിടെ തന്നെയാണ് ആ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവരെ സ്കൂൾ വരുന്നത് എൽ പി ആഹ് ഒരേ ഇതന്നെ എൽ പി സ്കൂള് അപ്പൊ ഓന് ചെറിയള് അവിടെയാണ് മറ്റേല് രണ്ടാളും ഹയർ സെക്കൻഡറി സ്കൂളാണ് അല്ലേ
ആ ആ ആ അപ്പ എല്ലാരും പോ ഇൻക്ക്‌ നാലാള്
ഉം നാലാളും പോണോല
ഓ എല്ലാരും പുർ പോണോല ഒരാള് ഇവടെല്ല ഹോസ്റ്റൽ ആണ് പിന്നെ
ബാക്കി മൂന്നാളും ഇവ്ടെണ്ട് വീട്ടില് ഒരാള് ഇപ്പം ഫ്രീ ആയിട്ട് ഇരിക്ണ്ട് കിട്ടീട്ട് വാണം ഇഞ് പ്ലസ് ടു കഴിഞ് രിക്കാണ് അപ്പം ഇഞ് കോളേജ് കിട്ടീട്ട് വാണം ഇന്നലപ്പം അലോട്ട്മെന്റിലൊന്നും വന്ന്ട്ടില്ല മാർക്ക് ഇത്തിരി കോറവാ അപ്പൊ
ഓന് കൊമേഴ്സ് ആയിരുന്നു ബികോമിനാണ് കൊടുത്ത്ട്ടത് മാർക്കൊക്കെ കൊറവാ അപ്പം പ്രതീക്ഷൊന്നുല്ല ഫസ്റ്റിലൊന്നും കിട്ടൊന്ന്ള്ളെ ഇന്നാലും നോക്കി
ആ നോക്കിയൊക്കാ കിട്ട അതെ അതെ ആ ഒന്നും പറയാൻ പറ്റി കിട്ടൂലാന്ന് വിചാച്ചിട്ട് കൊടുക്കാതിര്ന്ന് കഴിഞ്ഞാല് അഹ് തല്ലേ ഹ് അതെന്നെ കൊടുക്ണത് നല്ലതാണ് ആ ഉം ഉം എല്ലാ അലോട്ട്മെന്റും നോക്കീട്ട് പിന്നെ കിട്ടിട്ടില്ലെങ്കിൽ അപ്പൊ പ്രൈവറ്റ് ആയിട്ടൊക്കെ ചേരേണ്ടി വരുംല്ലേ
എന്തെങ്കിലുക്കെ കാട്ടണം എല്ലാർക്കും ഒരെ പോലെ പഠിക്കാൻ കഴിയി കാണോന്നില്ലല്ലോ മൂത്താൾക്ക് പിന്നെ അതൊന്നും നോക്കേണ്ടി വന്നില്ല പെട്ടെന്ന് എല്ലം പരിപാടൊക്കെ കഴിഞ് ശരിയായിനി ഇത് ആദ്യെ അങ്ങനെണ് ഇയാള്
ഉം
ഉം ഓരോര്ത്തർക്ക് ഓരോ ഇതാണല്ലോ പിന്നെന്താ
വേറെ എന്തൊക്കെയെന്നിട്ട് വിശേഷങ്ങള്
അങ്ങനെ പോണ് ഉം ഉച്ചക്കെന്താ ഉച്ചക്ക്ക്കുള്ള ക്ക ആവോ മക്കള് പോണയ്ന്റെ മുന്നന്നെ ചോറൊക്കെ ഉണ്ടാക്കോ കൊടുക്കാന് കൊടുത്തയക്കാന് എന്താ കൂട്ടത്തില്
ആവോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ എന്തുപറ്റി